ഹലോ ആ ആസുഖായി ഉ ചായ ഓ ചായ ആ ചെറുതായിട്ടൊക്കെ കുടിച്ചിട്ടുള്ളൂ
ഏ കടി ആയില്ലേ
കടിയൊക്കെ ആയി രാവില ആറരാകുമ്പോത്തേന് മക്ക ഒരാള് മദ്രസിൽ പോവും അപ്പോഴേക്കൊക്കെ ആവണം
ആ ശരി എന്താ കടി
ഇന്ന് ചപ്പാത്തി. കോഴി കറി
ആഹ് ശരി
അത് ഐ ചെറുതായിട്ടുള്ള കൂടിയൊക്ക കുടിക്ക്പോ പറഞ്ഞ സുബിഹ് നിസ്കരിച്ച് കഴിഞ്ഞ അപ്പ കുടി ക്കും കാരണം മക്കള് പോവാതെ ഉം മക്കളൊക്കെ ഒന്ന് പോയി കഴിഞ്ഞിട്ടൊരു കുടിക്കാന ഇരിക്ൽ ആ ആ പിന്നെ സമാധാനത്തിൽ ഇര് ക്കാൻ വയ്യ എൻക്ക് പഠിക്കാൻ ഞാൻ ഒരു വർക്ക് പഠിക്കാൻ പോവ്ണ്ട്
ആ അയ്ശെരി
ഉം അപ്പൊ പിന്നെ അതും ഒക്കെപ്പാടെ ഒപ്പാണ്ട് ആണ്ട് തട്ടി കൂട്ടി ഓടലാ
അയ്ശെരി
രാവിലെ ഒരു പെടക്കലാ
ആഹ്
ഉം അവിടെ എന്താ ചായെന്റെ കടിയൊക്കെ ആഹ് ആഹ് ആഹ് എല്ലാരും പോയോ?
ആഹ് അല്ല ചെറുത് പോയി മറ്റേത് രണ്ടാമത്തെ അത്ണ്ട് ഉം വലുതും പോയിട്ടില്ലപ്പം വലുത് അക്കൗണ്ടിങ്ങിന്റെ പഠിക്കാ
ഉം ഉം ഉം പിന്നെ ഇനി മഴൊക്കെ ഉണ്ടോ അതോ വെയിലോ? മഴ ഉം മൂടിക്കെട്ടി ആ മൂടിക്കെട്ടി ഇവിടെ ഇന്നലെ നല്ല മഴ ഇണ്ടായി ഇന്ന് മഴയൊന്നൂല്ല
ആ ഇവിടെ ഇന്നലെ ഇണ്ടേയിനി മഴ ഇണ്ടോ ചോയിച്ചാല് നനക്കുന്ന മഴ
ആ ഇന്നലെ മഴ രാവിലെ സുബൈൻന്റെ ആ നേരത്തൊക്കെ നല്ലോണണ്ട് ഇല്ല മഴ ഒരു ഒമ്പതര ആ ഒരു ഒമ്പതരക്കാവുമ്പോനിന്ന് പിന്നെണ്ടായില്ല
യം പിന്നെ ഇങ്ങനെ ചെറുന്നനെ പാറില്ലായ്നു വടെ ഒരാള് നനിം ന്നാറ്റ് വെള്ളറ്റുണ്ടായ്
ഇഞ്ഞെന്താ ഉച്ചക്കൊക്കെ
ഉച്ചക്ക് ചിക്കന്ണ്ട് അത് പൊരിക്കണം പിന്നെ കാ പയറു പ്പേര്യെക്കാണ്ട് അന്നും നോക്കീട്ട്ല്ല ഞാന് മുറ്റട്ച്ചേരീട്ടാെള്ളു അട്ച്ചേര്ട്ടാെള്ളു ഞാന് വ ചെറ്യേ മോ അത് കൊണ്ടാക്കി വന്നിട്ടൊള്ളു. ഏഴര്ക്ക് കൊണ്ടയാക്കി വന്ന് ഇപ്പം മ്മടെ അടുത്തൊരു മരിപ്പുണ്ടായിനി.
ഏഹ് ആ ആ വയസായാളാ?
ആഹ് വെയ്സ്സായതാ. താത്തെ അയെട്ടര്ക്ക് മയ്യത്ത്ട്ക്കത്.
ആഹ് ആഹ് ആഹ് ആഹ്
പിന്നെ അവ്ടെ പോയി വന്ന് പുട്ട് ഉണ്ടാക്കി വച്ചത് ച്ച് ഉണ്ടാക്കിട്ടൊള്ളൂ. അപ്പപിന്നെ ബാക്കി ഞും ചൂടോട് കൂടി ഉണ്ടാക്കാ വെച്ചാട്ടേ
ആഹ് ഇഞ്ഞ് വൈകുന്നേരം ആവുമ്പോ മക്കൾക്ക് പ്രത്യേകം എന്തേ ഉണ്ടാക്കണൊ അതാ ചോറൊക്കെ കഴിക്കോ?
തിന്നൂല്ല. ഞാൻ ഇന്നലെ ഇന്നലെ പഴം മുട്ടിണ്ടായിനി മിഞ്ഞാന്ന് പക്കവട ഉണ്ടായിനി ഇന്ന് ഇങ്ങനെ തീരുമാനിച്ചിട്ടില്ല അല്ലെങ്കി ബേക്കറി എന്തേ കൂട്ടി കൊട്ക്കും
അതന്നെപ്പ എല്ലാർക്കുല്ലത് എന്തെങ്കിലൊ ക്കായ്ട്ടി ചെലെ ദിവസക്കോല് ചോറ് കഴിക്കും ഓൽക്ക് ഇഷ്ടപ്പെട്ടതൊക്കെണെങ്കില് ചോറ്
ആഹ് ആഹ് എത്ര മക്കളാ? മൂന്നാള് ഏഹ് വല്തായിനതോ ചെറ്തോ?
ഉം വല്ത് ചെറ്തൊക്കെ ണ്ട്
ആഹ്
പ്പൊന്നുല്യ പിന്നെ മക്കളൊക്കെ പോയാ പിന്നെ ഒഴിഞ്ഞിരിക്കാവൂലേ എന്തേ ചെ
ഇല്ല ഇക്കണ്ട് ഇക്കണ്ട് വടെ അപ്പൊ ഒയിവൊന്നുണ്ടാവൂല അങ്ങനെട്ക്കും ആഹ് പണ്യെ നെണ്ടാവും ഇൻക്ക് മുറ്റടിച്ചേരാണ്ട് ഇഷ്ടംമാതിരി ആ പറിം മാണ്ട കാറ്റട്ച്ച പറിം മാണ്ട എല്ല വീട്ട്ത്തെ ചമ്മലുണ്ടാവും ഞമ്മളെ മുറ്റത്ത്.
ആഹ് എല്ലാം അങ്ങൻ തെന്നെ എല്ലോട്ത്തുണ്ടാവും അതൊക്കെ വീട് മരങ്ങളൊക്കെ ണ്ടവുമ്പളെ മരങ്ങള് ഇല്ലാത് ന്ന്ട്ടും കാര്യല്ല ഉം-
ആഹ് അപ്പൊ ചൂടേക്കാരം
ഉ ചൂടുണ്ടാവും അയിന്ള്ള ബുദ്ധിമുട്ടൊക്കോപ്പ അതും ഉണ്ടാവും-
ഉം പൊറത്തൊക്കെ പോവലണ്ടോ-
ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു വർക്ക് പഠിക്കാൻ പോവണ്ട് എംബ്രോയിഡറി വർക്ക് പഠിക്കാൻ പോുന്നുണ്ട്-
ആ് ശരി അതെല്ല-
അത് ഓ പുറത്തൊക്കെ പോണ്ടൂ റ്റു റായി- അല്ലേ ഞായറാഴ്ചകൾ ഒഴിവില്ല ദിവസ- ങ്ങളൊക്കെ- അങ്ങനെ പോളു സുകന്യ ആ അങ്ങനെ പുറത്ത് നിങ്ങള് എല്ലാരും കൂടെ ഒന്ന്ന്നൊ കറങ്ങി വരും കാരണം ഫുളളായിട്ട് പോകാള്ളത് ഇ ഉണ്ടാവില്ല കാരണം പിറ്റേന്ന് മദ്രസ് സ്കൂളൊക്കെ അല്ലേ- ഞായറാഴ്ചയാണ് എല്ലാർക്കും ഒഴിവാണ്- ഉം ഇനിക്കൊഴിവാ മക്കക്ക് ഒഴിവാ എല്ലാർക്കും ഒഴിവാ- അങ്ങനെ ഭർത്താവിനക്കെ ഒഴിവാ അത് ഞായാറാ- ച്ച
ആഹ്
അപ്പൊന്ന് പോവും മക്കളെ സന്തോഷത്തിന് നങ്ങക്കും- വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോ കുറേ ചെറകൾ ഇങ്ങനെ - ഉണ്ടാവുബോ പുറത്ത് മ്പോ ഒരു രു താണ്- ലോ എപ്പയിന് പൊറത്തും ഇനി ഇവിടുന്നാട് പുറത്തു പോവാനും എല്ല- പറ്റൊന്നുമില്ല പുറത്തത്തെ ഭക്ഷണം കഴിക്കാറ ഇപ്പ എല്ലോയിടത്തും ഷികല്ലി വേറല്ല ഓരോ സുഖങ്ങളുംന്നിട്ട് വരികയാണല്ലോ ഇപ്പൊ പൈച്ചങ്ങന്നും കഴിഞ്ഞു പോയതൊക്കെ- ഒക്കെ വര്ണ് ണ്ട്
ആ വേട്
ഉം അപ്പൊ ഇനി വല്ലാതെയ ഒന്നും ആര പുറത്തേക്കൊന്നും വല്ലാതെ പോകുലാ അവനാന്റെ വീട്ടിലിരിക്ക
ഉംമ്
അതന്നെപ്പം ഞാൻ മക്കളോട് പറല് സ്കൂൾന്നന്നും ഒരു വെള്ളം ഒരു ഇതും വാങ്ങി കഴിക്കണ്ട
ഉമ് പുറത്ത്ഭക്ഷണം അങ്ങനണ്ട് ഭക്ഷണം കഴിക്കാൻ പോകാറുണ്ടോ പുറത്തൊക്കെക്കെ
അങ്ങനെ ഭക്ഷണം കഴിക്കാനല്ല ഇങ്ങനെ ആരെങ്കിലും ഒരു ഭക്ഷണം കൊണ്ടപോവലാണ എന്നാലും
അതല്ല പുറത്ത് പോയി ഭക്ഷണം കഴിക്കലൊക്കെ ഉണ്ടോ ചോദിച്ച
ഓ അതന്നെ ഞായറാഴ്ച ഇറങ്ങുമ്പോ ഒക്കെ കഴിച്ചിട്ടൊക്കെ വരൊള്ളുത് എല്ലാം ഞായറായ്‌ച്ചഒന്നും ഉണ്ടാവില്ല
വണ്ടി ഒക്കെ ഉണ്ടോ വീട്ടിൽ
ഉം വണ്ടി ആ എല്ലാർക്കും ബൈക്ക് ണ്ട് ഇൻ ക്ക് സ്കൂട്ടി ണ്ട് അങ്ങനെ ണ്ട്.
ആഹ് അങ്ങനാണ്ട് പോവൂല്ലേ കാറ് ണ്ടാവൂല്ല
ഉം കാറില്ല
ഇവടങ്ങനെന്നെ ഇബടെ ഈ വണ്ടി രണ്ട് വണ്ടിണ്ട് പിന്നെ എല്ലാരും കൂടി പിന്നെ ഒക്കൊരുമിച്ചിട്ട് തായി കിട്ടൂല.
ഞാൻ സ്കൂട്ടിമ്മല് ഞാൻ എന്റെ സ്കൂട്ടി എടുക്കും ഹസ് അങ്ങനെ എന്റെ ഭർത്താവ് അതിന്റെ ബൈക്ക് എടുക്കും ആപ്പ്അയ്മല് അത്രന്നെല്ലെ ഒള്ളൂ ആൾക്കാര് ഇവിടെ കുട്ടികളും അങ്ങനെ അങ്ങട്ട് പോര അത്ര തന്നെല്ലള്ളു ആയിനാ അങ്ങനെയൊക്കെ ആയിട്ട് പോവലാണ് നമ്മള് പുറത്ത പോയി ഭക്ഷണം കഴിക്കൻ പോവുബോൾ എല്ലാവരും കൂടി പോവുമ്പോല്ലേ രസക്കൊ മക്കളകൊണ്ട് അല്ലാതെന്നും അല്ലാതെ പോയിട്ട് രസല്ലല്ലോ
ലയ്സൻസ് കിട്ടീണോ
ആ അത് കിട്ടീട്ട് പ്പം രണ്ട് കൊല്ലായി
ആഹ് എന്റെപ്പം ഒരു വർഷം കഴിഞ് ഒരു വർഷം ഒന്നര വർഷം ആവാനായി ഞാൻ രണ്ടും എടുത്തണ് കാറും ബൈക്കും
ഏ എന്നാ കാറോട്ടോ
കാർ പിന്നെ ഓട്ടിനോക്കിയില്ല അന്നാ ലെയ്സൻസ് കൊണ്ട് വച്ചതാ
ഞാന് അതേപോലെ ഞാൻ അതേപോലെ കാറിൻന്റെ അങ്ങനെ ചെയ്തോക്കി ചെയ്ത് ന്ന് പറഞ്ഞാ പഠിക്കാനും വേണ്ടി ആ ഇതിന കൊടുത്തപ്പന്നെ പക്ഷെ എനിക്കൊരു കാറിന്റെ ഒരു പേടി വന്നു
അതെന്തേ
കാർ ഓട്ട് ണേന്റെ ഇടയിൽ വേറെ വണ്ടിയൊക്കെണ്ട് വരുമ്പോത്തന്നെ എനിക്കൊരു പേടിങ്ങട്ട് വന്നപ്പോ ഞാൻ വേഗം അയ്മന്ന് നിർത്തി എനിക്ക് വേണ്ടച്ച് ബൈ നമ്മള് മറ്റേ കുട്ടി അമ്മള ഗ്രൗണ്ടില് അങ്ങനെയണല്ലോ പഠിക്കണത്. ഇത് റോട്ട് കൂടെ ആയപ്പളെ പഠിക്ക് റോട്ടുമേന്നാവുമ്പോ വല്ലോരു പേടി
നമുക്കേത് നോക്കറായാലും ഇങ്ങനെ ബ്ലോക്കിൽ പോവാന്നൊക്കെ
ഞാനതാ വിചാരിച്ചെ കാറാകുമ്പോ ഇപ്പോ എല്ലാരും കൂടി, കൂടി പോകുമ്പളല്ലേ കാറിന്റെ ആവശ്യം ഇപ്പ എല്ലാരും കൂടി പോകുമ്പോ അമ്മള ഭർത്താവ് അങ്ങനെ ഒരു ഉണ്ടവുമല്ലോ പോലോട്ടുല്ല കാറ് പിന്നെ ഞാൻ കാറ് പഠിക്കണ അങ്ങനെക്കെ ഒരു ചിന്ത ഇനി ഒണ്ട് നമ്മക്ക് ഇപ്പ പോവണെങ്കി സ്കൂ വാണ്ടിയത് നമുക്കോട്ക്കേങ്കിലും പോണങ്കി ആരേയും കാത്ത് ക്കണ്ടാ
ആ ആ ഇൻക്കത് കഴിഞ്ഞ് സ്കൂട്ടി പഠിച്ചപ്പ എത്ര ഉപകാരന്ന അ ഇബടൊരു വണ്ടി കിട്ടൂല ഇബടെ വണ്ടി കിട്ടൂല ഒരു പെരുന്നാള കൈ നോക്കി എന്തൊരെടെങ്ങറേയ്ന്നോ ഇബട്ന്ന് നട്ന്ന് പോയി ബസ്സോ വണ്ടി കാത്ത് നിന്ന് കി ട്ടി ണ്ടായി എത്തുമ്പോ എത്രുപ്പിയേ ഞമ്മക്ക് വാണ്ടി രാത്രി ഒമ്പേരക്ക പോണത് മ്മളെ പെരുന്നാള് അത്‌ കഴിഞ്ഞാല് അത് നമുക്ക് വസ്ത്രംടുക്കൂല്ലല്ലോ നമ്മളാവ്ശ്യം കൊടുക്കുപോണെങ്കിൽ നമ്മുക്കേ പറ്റൊണ്ട് ഉം
ഒരു ഡ്രൈവിങ്ങ് പഠിക്കല് നിർബന്ധാ
അൽഹംദുലില്ലാ മിച്ചൻ ആദ്യൊക്കെ വണ്ടി മ്മേ പോവുമ്പോ പെരും പേട്യേനി വേറെ വല്യ ണ്ട്യൊക്കെ വെരുമ്പളേ വേറെ വേക്ക് പോവുമ്പോ ഒര്ഒര് നെഞ്ൻ്റെയ് കൂടെ വേദന ഒര് ഇതെന്നാണ് വെല്ല്യണ്ടി കാണ് മ്പോത്തിന്
അങ്ങനെ ഇൻക്കൊക്കെ ണ്ടായി നി ആദ്യ ഞാ ഫസ്റ്റെന്നെ ഇൻ്റെ മോനെ ട്യൂഷന് ചേർത്തിണ് അപ്പോനെങ്ങനെ കൊണ്ട്യെക്കി കൊണ്ട്യെക്കി അങ്ങനെങ്ങട്ട് ലെവലായതാ
ആ
ഇപ്പപിന്നെ അങ്ങനത്തെ പേട്യൊന്നുല്ല ഇപ്പെയ്‌ലിം
ഉം
ണ്ട് പോകണൊരു ധൈര്യണ് അപ്പൊ എല്ലാരും പറയേനി ഡ്രൈവി ച്ചാം പൊവുമ്പോ ഏ പെണ്ണ്ങ്ങളിപ്പോ പഠിച്ചയ്റ്റാ ന്ന്ള്ള ഓരോ ത ഴ്ത്തലൊക്കെ ണ്ടാവും പക്ഷെ അമ്മളയിലൊന്നും ത ളരാതെ ഉം തളരാ
ആപ്പൊ തളർത്താൻ ല്ലാ തളർത്താല്ലാരുണ്ടാവും ഞാൻ ഇന്ന് പൂജാപ്പ പൂജാപ്പ പറന്നു ഹസ്ബൻഡന്നെമ്മേ ജ് പോയി വോക്ക് അ അന്ന് ആറരക്കാ പോണേ ട്രെനിങ് വക്കോക്ക
ആഹ
ഇ കാ അന്ന തന്നെ ആ കാറിന്റെ ആ നമുക്ക് ഫസ്റ്റ് പഠിച്ചാൽ തരുല്ലോ പോയില്ല അന്ന് നമുക്ക് ഒരു റിവേഴ്സൽ അവിടുത്തെ ഒരു സാധനംണ്ടാവും കാരണം അതേപലെ തന്നെ കക്സ് അത കീർ അതാ ബ്രേക്ക് അതാ പിന്നെ പിറ്റെന്ന് പോയി കാര എനിക്ക് ഇ പോക്കയാണ് കിട്ടി എട്ട് എച്ച റോ ബസ്സക്കെ ബായി പെരു മയ അന് ആമാ ട്ട് ആട് കേറിയ പിന്നെ അങ്ങനെ നമുക്ക് പിന്നെ കൈ സ്കൂ കട്ട പഠിച്ചിണ്ടെങ്കിലീ ഓല ഇതല്ലേ അതിന് ആപ്പാട് ഇരുപത് മിനിറ്റ് ഇട്ട് നൂറ്റി അമ്പത്തി കൊടുത്ത് നമ്മള് അത് ചവിട്ട ചവിട്ടി ചവിട്ടി തഴി തഴിഞ് പഠിച്ചിണ്ടേ
ഉം ഉം ഉം
എയാമ്പോ കൂട്ടിയ നമുക്ക് വേണ്ട ചോറി പോയല്ലോ
ആ ആ ആ
പൊഠിച്ച അതായാലരുന്നു ആ പൊഠിച്ച എത്ര അല്ലല്ലറ ഞാന് നമ്മുക്ക്ട് പെട്ടെന്ന് പോകണമെങ്കിലിൽ രാവണെ കുട്ടികളെ കൊണ്ടാക്കണെങ്കിലൊക്കെ
എല്ലാം കൊണ്ടുംതന്നെ ഒരാളെ കാത്തു നിക്കണ്ട ഞാന അതാ പറയില് എങ്ങട്ടേും പോണമെങ്കിൽ ആരെയും വെർട്ടചരിച്ച് നീ
ആ ഞാനിന്റെ തങ്ങന്ന ഏടത്തിന്റെ മോനെ അല്ലെങ്കി ഇരു ബസ്ണ്ട് ആ ബസ്സിന് ജീവൻ കളഞ്ഞു പയം നമ്മള് കിടന്ന്
അതുണ്ട് പിന്നെ ഒരു ഓഡ്രഷബ- ഒരു ഓട്ടോറിക്ഷ വിളിച്ച് പോകണമെങ്കിൽ എത്ര പൈസ കളയണം നമ്മള് ആ ആ എന്തൊക്കെയാണ് നല്ലൊരു ഇതാണ്
ഉം
എന്നാ ശരിട്ടോ ആ ആ ആ ആ